ഹലോ
എന്താ വർത്താനം?
നല്ല വർത്താനം. എന്താ അന്റെ വർത്താനൊക്കെ?
ഒക്കെ നല്ല വർത്താനം. അങ്ങനെ പോകുന്നു.
മോളെവിടോയ്ച്ച?
മോള് ഉറങ്ങി. മോള് പ്പൊ കൊർച്ചേരായി ഒറങ്ങിട്ട്. പകല് സാധാരണ ഒറക്ക് കൊറവാ. കൊർച്ചു നേരേ ഒർങ്ങുള്ളൂ. എല്ലാ കുട്ടികളും കുളിപ്പിച്ച് കഴിഞ്ഞാല് കുറേ നേരം ഉറങ്ങുവല്ലോ ഇവൾക്ക് ആ ഒരു പതിവ് ഇൽയ ഒരു അരമണിക്കൂർ കാ മണിക്കൂറ്‌ക്കെ ആഹ്
ഇവിടെ എന്റെ മോക്കായാലും ഓക്കിപ്പോ മൂന്ന് വയസ്സ് കഴിഞ്ഞുട്ടോ പക്ഷെ ഉറക്ക് കുറവന്നെയണ് അതുപോലെപ്പോ ഇന്ന്പ്പോ ഫുള്ള് പല്ല് വേദനയാ പല്ല് വേദനന്ന് പറഞ്ഞ് കരച്ചില ഒന്നാമത് പല്ല് മിഠായി കഴിക് തെല്ല ഓക്ക് പല്ല് വന്ന് കുറച്ചടങ്ങാനെ നിന്നിട്ടുള്ളൂ ഇനി കാൽസ്യെ കുറവോണ്ട എന്താറിയില്ല ആകെ പല്ല് ഫുള്ള് കേടാണ് അപ്പൊ ആ കോട്ടുപല്ലിന് അവടെ ഒരു ഓട്ട ആയിട്ടുണ്ട് അതിലോട്ട് ഫുഡ് ആകുന്ന അനുസരിച്ച് ഭയങ്കര വേദന അതങ്ങനെ കര യുന്നുണ്ട് ഒന്നും കഴിച്ചിട് ട്ടുല്ല അങ്ങനെ നടക്കുന്നുണ്ട് ഇപ്പൊ റെഡിയായി റെഡിയായാൽ എണീറ്റ് പോകും കളിക്കാന് എന്തേലും കഴിക്കുമ്പം അവിടെ തട്ടുമ്പോ ആകെ ബുദ്ധിമുട്ടാവുകയാണ്
ആഹ് ആ ഹ് ഓക്കെ ഓക്കെ അവൾക്ക്
ണ്ണിനല്ലോ എന്തെ ആയത്
പല്ല്ന് ക്ലിപ്പ് ഇടണംന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എന്റെ പല്ല്ന് പൊന്തല് അധികം ഇല്ല പൊന്തല് ഇല്ല
ആഹ് അത് ഞാനും ശ്രദ്ധിച്ചിരുന്നു അല്ല അന്റെ പല്ലിന് പൊന്തലില്ല പക്ഷെ ഏതോ ഒരു പല്ല് അങ്ങനെ ഇങ്ങനായി നിൽക്കുന്നുണ്ട്ലെ നേരെ നേര അല്ല ലെ
നേര അല്ല രണ്ട് പല്ലുകൾങ്ങ ചെരിഞ്ഞ് നിക്ക്ണ്ട് അപ്പൊ ങ്ങക്ക് ഫോട്ടോകെടുക്ക ക്കുമ്പോ ഒരു ചിരിക്കാനുള്ള ഒരു കോൺഫിഡൻസ്ക്ക് എനിക്ക് കുറവാ അപ്പൊ അത് വിചാരിച്ചാണ് ഞാൻ ക്ലിപ്പിടാന്ന് വിചാരിച്ചീഞ്ഞത് ആഹ് അപ്പ അപ്പ അങ്ങനെ ഞാന് ആഹ് കാണിച്ച് അപ്പ ഡോക്ടറ് ചോദിച്ച് വല്യ പ്രശ്നെന്നുൽയ ഇനിപ്പൊ ക്ലിപ്പ്ടാണെന്ന്ണ്ടങ്കി നാല് പല്ല് പറിക്കേണ്ടി ഒക്കെ വരും. അപ്പൊ ആലോചിച്ച് തീരുമാനം എടുക്കാന എന്നോട് പറഞ്ഞീനി ഞാൻ കൊറേ ആല
ണ്ട്. കാരണെ ഈ ഞാനിപ്പൊ ക്ലിപ്പിട്ട ആളാണല്ലോ നാല് പല്ല് നമ്മൾതവിടെ പോവും. പിന്നെ ഇന്റേതിലൊക്കെ പറ പറയുമ്പോൾ നല്ല പൊന്തല പറയുമ്പോ നല്ല പൊന്തല് ഉണ്ടായിരുന്നു. ഞാൻ അതുകൊണ്ടാണ് ഇട്ടത്. പക്ഷെ ആ നാല് പല്ല് പോയാത് നമുക്ക് പിന്നെ സങ്കടം തന്നെയാണ്. എന്ത് പറഞ്ഞലും നല്ല നാല് പല്ലല്ലേ പോണത്.
അതെ അതെ ഇന്റെ വേറെ പല്ലുകൾക്കൊന്നും ഒരു പ്രശ്നു ഇൽയ ഓട്ടെ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും ഇൽയ അപ്പൊ പിന്നെ അങ്ങനെ പറഞ്ഞ ഇന്നോട് ഡോക്ടർ പറഞ്ഞ് നീ ആലോചിച്ച് തീരുമാനം എടുക്കുന്ന പറഞ്ഞത്
ആഹ് അപ്പൊ ഡോക്ടർമാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കില് അത് ഇപ്പോ കാരണം പ്രത്യേകിച്ച് അവര് അവർക്ക് ഉണ്ടാക്കാനേ നോക്കുള്ളൂ എന്നിട്ടും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കില് പല്ലിന് വലിയ പ്രശ്നം ഉണ്ടാവൂല അതുകൊണ്ടായിരിക്കും
ഉം അതെ അതെ അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ച് ഇപ്പടെണ്ടാന്ന് ഇനിപ്പോ ആരലൊ ക്കെ പല്ല് പല്ലിനെ കുറിച്ച് എന്തെേലുമൊക്കെ പറയണന്ന്ന്റെ അപ്പം നോക്കാവിജാരിച്ചി
ആഹ് ആഹ് അയ് ശരി ഞാനും ഈ ഇന്നാള് ങ്ങനെ പറഞ്ഞീനല്ലോ പിന്നെ ഞാൻ ചോയ്ക്കാനും വിട്ടു പോയി അതാണ്
ആഹ് മോൾക്ക് പല്ല് വൈറ്റമിൻ ഡീന്റെ കൊറവുണ്ടെങ്കില് വൈറ്റമിൻ ഡിന്റെ സിറപ്പോ ഗുളികിയൊക്കെ ദിവസം അല്ല ആഴ്ചയിൽ ഒന്നോ ആയിട്ട് കൊടുത്തോണ്ടി വൈറ്റമിൻ ടി
ആഹ് ആഹ് പക്ഷെ മരുന്ന് കുടിക്കാൻ നല്ല മടിയാണ് ഇപ്പൊ ഇന്നന്നെ ഇപ്പ ഞാന് മരുന്ന് ഏഹ് പിടിച്ചു വെച്ചു കൊടുത്തതാ ഇനിപ്പോ ഒരു പനി ആണെങ്കിലും ആഹ് നമ്മള് പ്പൊ മരുന്ന് കൊടുത്തവള് കുടിക്കൂല അപ്പഡോ എന്താ പറയല അറിയോ നമുക്ക് ഡോക്ടർ കാണിക്കാൻ പോവാ ക്ഷെ ഡോക്ടറോട് മരുന്ന് വേണ്ടാ പറയാൻ പറി മരുന്ന് കുടിക്കാൻ നല്ല മടിയാണ് ആഹ അതുപോലെ ഇപ്പോ പനിച്ചാ നല്ല പനിവായിരിക്കും ഇനിയിപ്പോ പല്ലേദനൊക്കെ തുടങ്ങിയാൽത് മാറി കിട്ടാൻ വല്ലാത്ത ബുദ്ധിമുട്ടാ
ആഹ് ആഹ്
ഒന്നും ചെയ്യാനും പറ്റൂലല്ലോപ്പൊ അടക്കാനോ പറിക്കാനോ ഒന്നും പറ്റൂലല്ലോ ചെറിയ കുട്ടിളും അല്ലേ
ഓഹ് അതെയോ എന്നാ എന്നാ ഡോക്ടര് കാണിച്ചു നോക്കൂ
ഏലൊന്നും കാണിക്കണം അല്ലാതപ്പോ ഒന്നും ചെയ്യാൻ വയ്യ കാരണം മരുന്നെങ്കിലും കിട് ട്ടിയാലേ അതായല്ലോ
ഇന്റെ മോൾക്കേ തായി ഒന്നാര വയസ് അവൾക്ക് ഇതുവരെ കൊട്ടിലൊന്നും പല്ല് വന്നിട്ടേ ഇല്ല ആകെ മുന്നില് എന്റെ മകൾക്ക് അതെ അതെ മോൾക്ക്
ത്ര വയസായി
ഒന്നര വയസ്സ് കഴിഞ്ഞു
ഒന്നര വയസ്സല്ലേ ആഹ് അയ് ശരി ആഹ് അത് വേഗം വന്നാ വേഗം പോകുന്നാണ് എന്റെറ ഒരു അഭിപ്രായം സാവധാനം വന്നാ കൊറച്ചെങ്കിലും അവിടെ നിന്നോളൂ
അതെ അതെ അപ്പങ്ങള് സാവധാനം ആയോണ്ട് അവിടത്തെ പല്ല് കേടന്നില്ല പക്ഷെ ഓക്കില്ലേ ഭക്ഷണം ഒറ്റക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട് മുന്നിലെ പല്ല് വെച്ച് ഇങ്ങനെ ചമ
ആഹ് ആഹ് മുന്നത്തെ പല്ല് മാത്ര ആവുമ്പോല്ലേ ചവക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും
അതെ ചവയ്ക്കാൻ ബുദ്ധിമുട്ടാണ്
പിന്നെ എന്താ പണിയൊക്കെ കഴിഞ്ഞോ
ഓഹ് പണികളൊക്കെ കഴിഞ്ഞു തിരുമ്പിക്കുളി കഴിഞ്ഞു കുട്ടിനെ കുളിപ്പിച്ചു ഓളെ ഉറക്കി കഞ്ഞി കുടിച്ച് കിടക്കാണ്പ്പൊ
ആയ് ശരി പെട്ടെന്ന് തീർക്കുവായിരിക്കൂല്ലെ പണികളൊക്കെ
ആഹ് പെട്ടെന്ന് തീർക്കും പിന്നെ ന്ന് എനിക്ക് നാവിവേദന ണ്ട് അപ്പൊ പിന്നെ വേഗ അങ്ങനെ തീർത്തു കടക്കാലോ വിചാരിച് അതെ അതെ അതുകൊണ്ടന്നെ
അയ് ശരി പിന്ന ആഹ് പിരീഡ്‌സ് ആവുമ്പോന്താ നല്ല രീതിയിൽ ബുദ്ധിമുട്ടുകൾ ണ്ടാവാറുണ്ടോ
അതെ ആദ്യത്തെ ഒരു ദിവസം നല്ല ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് വേദനയും എട കിടക്ക് ബാത്റൂമി പോകാൻ തോന്നലൊക്കെ ഉണ്ടാവാറുണ്ട് പിന്നത്തെ ദിവസോന്നും കൊഴപ്പൊന്നുല്ല തല കറക്കം ഉണ്ടാവാറില്ല
ആഹ് ആഹ് അലാതെ ക്കെ റക്കം ഛർദി ആകെ നല്ല രീതിയിൽ ബുദ്ധിമുട്ടുന്ന ആളുകളും ഉണ്ടല്ലോ ച
ആഹ് അതെ അതെ അതെ അങ്ങൻത്തെ പ്രശ് ഇല്ല വെല്ല്യെ അങ്ങൻത്തെ വലിയ പ്രശ്നങ്ങള്ണ്ടാവലില്ല പക്ഷെ നല്ല വേദനേണ്ടാവും.
അഹ് എനിക്ക് ഇണ്ടായിര്ന്നുട്ടൊ എനിക്ക് നല്ല വേദനേയിരുന്നു പക്ഷെ- പ്രസവം കഴിഞ്ഞേന്ശേഷം അയിന് നല്ല ചേ, മാറ്റം വന്നിട്ട്ണ്ട് നമ്മളീ പഠിക്ക്ണ കാല- ക്കെ ആർഥവായാല് ആ നമ്ക്ക് സഹിക്കാൻ കഴിയാത്ത വേദനേയിരിക്കും ഫസ്- ഇച്ച് രണ്ട് ദിവസം- സം, പക്ഷെ ഇപ്പൊ ഇപ്പൊ എന്നെങ്കിലും ഏതെങ്കിലും ഒരു പ്രാവശ്യം- ആയിട്ട് ഇണ്ടെങ്കി ഇണ്ടാവുംന്നല്ലാതെ പക്ഷെ ഇപ്പ ഇല്ലത് ഊരന്റെ അടി- ത്ത് മുയിവം വേദന, കയ്യും, കാലും, അങ്ങൻത്തെ വേദനകള്ണ്ടല്ലോ- ആ അങ്ങനെ രീതില്ലെ വേദനകളാണ് ഇപ്പല്ലത്.
ഓഹ് ഓഹ് ഇനിക്ക് അത്ര വല്ല്യ പ്രശ്നങ്ങളൊന്നും ഇണ്ടാവലില്ല.
എന്റരു ഫ്രണ്ടിന് പി ഈ ഓ ഓളെ കല്യാണത്ത്ന്റൊക്കെ മുന്നായിട്ട്ട്ടോ പഠിക്കുന്ന കാലത്ത് ഓൾക്ക് ആർത്ഥവായാ അപ്പൊ വ് അപ്പ തലമിന്നിവരും അതുപോലെ സർദി- അത് രണ്ടു പിന്നെ ആരോഗ്യോം ആള് തീരേ തടിയില്ലേനു ആരോഗ്യ- പിന്നെ കൊറവും കൂടെ ആയിട്ടായിരിക്കു ഭയങ്കര ബു- ബുദ്ധിമുട്ടേനി ഓക്ക് ആഹ് ഇപ്പൊ പിന്നെ ആള് കല്യാണൊ- കഴിഞ്ഞ് മൂന്ന് മക്കളൊക്കായി ഇപ്പൊ പ്രശ്നൊന്നൂല്ല വല്ലാതെ അന്നൊക്കെ നല്ല ബു-
ആഹ് ആഹ് ആ ഈ പ്രഷറൊക്കെ കൊറയ്ന്ന-
ആഹ് ആഹ് പ്രഷറ് കൊറയാ പിന്നെ ആള് തിരിയെ തടിയില്ലേനി. ഒട്ടും തടില്ലേനു. അപ്പൊ അയിന്റേക്കതായ പ്രശ്നങ്ങളായിരിക്കും. ഇപ്പൊ അതുപോലെ തന്നെ കുട്ടികൾലൊക്കെ നേർത്തെ ആർത്തവം ആവുന്നുണ്ട്ലേ നമ്മളെ നിൻ ഇന്റെ കാലത്ത്- ത്തൊക്കേന്ന് പറഞ്ഞാ ഞാനൊക്കൊരു ടെൻ പത്തിലൊക്കെ എത്തിയേന് ശേഷാണ് എനിക്ക് ആർത്തവായത്. പക്ഷെ ഇപ്പത്തെ മ- ഇപ്പക്കൊന്നും അങ്ങനെല്ല ല്ലോ ഒരു പത്ത് പതിമൂന്ന് പന്ത്രണ്ട് വയസ്സാവുമ്പഴേക്കും- അവര്ക്ക് ആർത്തവാവാണല്ലോ ഇപ്പത്തെ ഭക്ഷണരീതി കൊണ്ടൊ-
ഭ ഉ അതീ ഭക്ഷണ രീതി കൊണ്ടാണ് കാര്യായിട്ടും. അങ്ങനെ സംഭവിക്ക്ന്നത് കാരണം ഇപ്പെല്ലാരും- ജങ്ക് ഫുഡ് അതായത് പൊറത്ത്ന്ന് കഴിക്കല്? ചിക്കന്റെ ഉപയോഗം കുത്തിവെച്ച ചിക്കനാണല്ലോ നമ്മടെ കടകളിലൊക്കെ കി- ട്ട്ണത് അത്കൊണ്ടൊക്കേണത്.
അത് നന്നായിട്ട്ണ്ട് ഈ ചിക്കന്റെ ഉപയോഗം തന്നെ- അതായത് പൊറത്തെ ഫുഡ് ബ്രോസ്റ്റഡ് ആയിട്ടും ശവർമ ശവായ, അതൊക്കെ- എന്ത് പറഞ്ഞാലും ഇപ്പൊ പൊറത്ത്ന്ന്ണ്ടാക്കുബൊ അതിന്റെതായ രീതിയില് അതില് മായം കലർത്തും. എന്ത്‌ എങ്ങനെ എത്ര നല്ല ഫുഡാന്ന് പറഞ്ഞ്ട്ടും കാര്യല്ല. അപ്പൊ അതെൻ പിന്നെ പ്രത്യേകിച്ച് ഇപ്പത്തെ കാലത്ത് ഒരു വൈകുന്നേരായ ചായുടിക്കാം പോവാ- അല്ലെങ്കി രാത്രി ഇന്ന് ഫുഡ് പൊറ- ത്‌ ന്നാക്കാ അങ്ങനെക്കെള്ളെര് രീതിയാണല്ലോ അപ്പതൊക്കെ കുട്ടികളെ നന്നായി- ട്ട് ബാധിക്കും നമ്മടെ കാല- ത്തൊന്നും പ്രത്യേകിച്ച് നമ്മളൊന്നുംഅങ്ങനെ പൊറത്ത്ന്നെന്നീങ്കിലൊക്കെ ഫുഡ്‌ കഴിച്ച കഴിച്ചു ഇപ്പങ്ങനെല്ലല്ലോ എന്ന് എന്ന് ആഗ്രഹം തോന്ന്ന്നു അന്ന് പോയി പൊറത്ത്ന്ന് ഫുഡ് കഴിക്കാ അതൊക്കെ കുട്ടികളെ- വളർച്ചേല് ബാധിക്ക്ന്ന്ണ്ട് അതുകൊണ്ടായിരിക്കും ആർത്തവം പെട്ടെന്നാവ്ന്നത്.
അതെ അതുകൊണ്ട്തന്നെയാണത്. ഉം പിന്നെ- ഉം സ്കൂളൊക്കെ തൊറക്കാറായി അല്ലെ? സ്കൂള് പോവുന്ന കുട്ടികളൊക്കെയുണ്ടോ?
ആഹ് ഇന്റെ വെല്ല്യെ മോള് നാൽല് നാലാം ക്ലാസ്സിലെത്തീട്ട്ല്ലെ ഓള്ണ്ട് ആഹ് മറ്റോളേണ് ഞാൻ പറഞ്ഞത് അന്നോട് അംഗനവാടി ചേർത്താനായീന്ന് പറഞ്ഞിലെ? രണ്ടാമത്തോളെ? ആഹ് ആഹ്. ഈ മാ ഈ ജൂണില് ചേർത്തണംന്ന് വിചാരിക്ക്ണ്‌ണ്ട്. ഇപ്പൊ അതിന്ല്ലെ സാധനങ്ങളൊക്കെ എട്ക്കാന്ണ്ട് അപ്പോയേക്കും പെരുന്നാളായി എല്ലാം ഒരുമിച്ചാണല്ലോ ഇപ്രാവശ്യം. എല്ലാംകൂടെ ഒരുമിച്ചായി ആഹ് അപ്പ അയ്ച്ചൂന്റെ കാര്യത്തില് നല്ല ബുദ്ധിമുട്ട് വരും കാരണം സ്കൂൾക്ക്ള്ള സാനങ്ങൾക്കൊരു സംഖ്യ എങ്ങനെ തന്നെ ആയാലും വേണ്ടിവരും അതൊരാക്കായാലും പ്പോ രണ്ടു പേര്ന്നറയാം മറ്റൊ ചെറിയ മോൾക്ക് അ കൊറേ സാധനങ്ങളൊന്നും വേണ്ട എന്നാലു അവൾക്ക് അത്യാവശ്യം സാനം വേണല്ലോ രണ്ടു പേർക്കൂടി ആവുമ്പോ അത്യാവശ്യം ഞാന്ങ്ങനെ വിചാരിക്കും നമ്മള് സ്ത്രീകൾക്കും കൂടെ എന്തെങ്കിലു ഒരു ജോലിണ്ടെങ്കില് ആഹ് ഇവിടെ പുരുഷന്മാരായി മാത്രായിട്ട് അവരെ മാത്രം ബുദ്ധിമുട്ടിക്കണ്ടല്ലോ നമ്മുക്കും ണ്ടെങ്കില് സാമ്പത്തിക ഭദ്രതക്ക് നല്ലതായിരിക്കും
അതെ ഇപ്പൊ സ്ത്രീകളും ജോലി ചെയ്താലെ ഇപ്പത്തെ കാലഘട്ടത്തിലൊക്
ആഹ് ജീവിച്ചു പോവാൻ കഴിയുള്ളൂ പിന്നെ ഒരാൾടെ മാത്രം വരുമാനത്തിലൊന്നും മുന്നോട്ട് പോവാൻ കഴിയൂല
അതെ അതെ
അഹ് സാധനങ്ങൾക്കായാലും ഒക്കെ വെല കൂടല്ലേ
വെല കൂടുതലാണ് പ്പ പിന്നെ യുദ്ധം നടക്കുന്നത് കൊണ്ട് ഗ്യാസ് കിട്ടാനില്ല അതുപോലെ ഒരുപാട് പൊർത്ത് നിന്ന് എറക്ക്ണ സാധനങ്ങൾക്കൊക്കെ വെല കൂടിയല്ലോ പെട്രോൾന് വെല കൂടി
എല്ലാ സാധനങ്ങൾക്കും വെല കൂടുതലാണ് പ്പോ
പിന്നെ ഗൾഫില് ജോലി ചെയ്യ്ണോലൊക്കെ ജോലി നഷ്ടപ്പെട്ട് നാട്ടില് ക്ക് വരാണ്
ആഹ് ഇന്നിപ്പോ ഞാനൊരു വാർത്ത കണ്ടു ചായക്ക് എ പത്ത് രൂപെ പന്ത്രണ്ട് രൂപെ ള്ള ചായക്ക് പതിനാറ് രൂപയായി ഊണിന് മുപ്പത് രൂപ വരെ വർധിപ്പിച്ചു ന്നൊക്കെ പർഞ്ഞ്ട്ട് അപ്പ ഞാൻ വിചാരിച്ചു ണ്ട് അത്രീം പൈസ ഉം വർദ്ധിപ്പിക്കണെങ്കില് അവിടെ ഗ്യാസ് ന്റെ ബുദ്ധിമുട്ടു ആണ് പക്ഷേ അതുപോലെ തന്നെ ജനങ്ങളും ബുദ്ധിമുട്ടല്ലേ ഈ പൈസ വേണ്ടീട്ടൊക്കെ ആഹ് ഞാൻ പിന്നെ വിളിക്കാ ഓക്കെ ശരിന്നാ